ഹലോ ആഹ്
ആഹ് കേൾക്കണില്ലേ
ആഹഹ് കേൾക്കിണ്ട്
ഉം എന്താ
എ നല്ല..
ചായ കുടി ഒക്കെ കഴിഞ്ഞോ റേഞ്ച് ഇല്ലേ അവിടെ റേഞ്ച് ഇല്ലേ ചോയ്ക്ക
അ റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ഇണ്ട്ല്ലേ ഇപ്പൊ കേൾക്ക്ണ്ടോ
ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട് ചില ടൈമിലെ മു കട്ട്‌ കട്ടായി കട്ടായി കട്ടായ കേൾക്കുന്നത്
ആട്ടോ നേരത്തെ ഞാനൊന്ന് അങ്ങോട്ട് വിളിച്ചത് അത് വെറുതെ പോയി ന്നട്ട് എന്തൊക്കെയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ
ആഹ് അതൊക്കെ കുടിക്കൽ കഴിഞ്ഞില്ലേ
ഏഹ്
അതൊക്കെ കുടിച്ച് വെറുതെ നിന്നപ്പം ഗ്രൂപ്പ്‌ കേറിയതാ
ആഹ് ആഹ് ആഹ് ആഹ്
മദ്രസ പോയി
ആഹആ. ഇബടെ മദ്രസ് പോയി ഒരാൾ വന്നു ഞ്ഞിപ്പോ സ്കൂൾ.. പോവാ നിക്കുണു. സാറ്റർഡേ സ്കൂളില്ലേ..
എത്ര, അല്ല എത്ര, ആളാ ള്ളഹ്
മൂന്നാള്.. വൽത് മോനാണ് എട്ടാക്ലാസ്സില്. രണ്ടാമത്തത് മോള് ആറാ ക്ലാസ്സില്..
ആഹ..
ചെറിയൊരു മോളുണ്ട് മൂന്നാ മൂന്ന് വയസ്സായത്..
ഏഹെ. മ്മ്ഹ്. ഇവടെ.. മഴയില്ലലേന്ന്..
ഇന്ന് രാവിലെ ഇതുവരെ ഇവിടെ പെയ്ത് കൊണ്ട്ക്ണ്. ഇന്നലെ തൊടങ്ങിയ. മഴയല്ലേ..
ഏ. ഇവിടെന്നൊന്ന് രാവിലെ മഴ പെയ്തിട്ടന്നല്ല്യ..
യേം. ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്ന് തൊടങ്ങിയ. മഴണ് ശരിക്ക്.. രാത്രി കൊന്ന്.. കാതെ പെയ്യന്നെ ഇപ്പൊ ചെറിയൊരു ഇത്ണ്ട് ചോർച്ച..
മ്മ്ഹ്. ചായ കുടിച്ചോ..
ചായ കുടിച്ചിട്ടില്ല കുടിക്കാനിക്ക്ണേഒ ള്ളൂ..
ഹ് ഹെ. എന്താ കടിണ്ടാക്കി?
അപ്പോം, ചട്ട്നീണ്ട്. ഹ്ഹ്. നീ എന്താണ്ടാക്കി.. നമ്മള് ദോഷന്റെ പോലെ കലക്കിപ്പാരുലേ..
ആ അയ്‌ന് ദോശാന്നല്ലപറയാ..
ആ. ദോശല്ലേ. വേറെ..
അതായത് ആ കൈയിലിട്ട്കാണ്ട്.. മാവ് കൂട്ടി ഇഷ്ടല്ലല്ലോ ദോഷ്. ഞങ്ങളെ. അപ്പംത്തന്നെ അരച് കാണ്ട് അപ്പംത്തന്നെ ഉപയോയിക്ണാണ് ദോശ..
ആ, ആ. ഞങ്ങൾ ഇവടെ മാവ് അരച്ചത് കൂട്ടി വെക്കും ഇങ്ങട്ട് പിന്നെ രാവിലെ എട്.. ത്. ചൂടുന്നതാണ്. ദോശ..
അത് വെള്ളപ്പല്ലേ..
ആഹ. അറീല ഞങ്ങളയിന് ദോഷാന്നാ പറയാ പിന്നെ പൊടി കല.. കി നമ്മൾ അപ്പ തന്നെ ചുടണ്ണീന് അപ്പൊന്നും പറയും. ഇബടെ.. അങ്ങനെ മ്മ്ഹ്..
ങ്ങൾ ഉയിന്നൊക്കെട്ട് ണ്ടാക്കൂലേ..
ആഹ ഉഴുന്നുണ്ടകണീനാണ്. ദോശന്ന് പറയാ.
ആ, അയിന് ഞങ്ങളവിടെ എന്താ പറയല് വെള്ളപ്പന്നാ പറയാ..
ആ -ആ- ആ -ആഹ..
മറ്റേയിനാണ് ദോശന്ന് പറയാ അപ്പ അരച്കാണ്ട്. അപ്പ തന്നെ ഉപയേ... ക്ണേന്. അയിന് ദോശയാന്ന് പറയും..
അ ആ. രണ്ടും നേരെ തിരിച്ചാണ്ലേ..
ആഹ ഓരോ നാട്ടില് ഓരോ മായിരിആണ്..
അതെ ഫുട്ബോൾ കാണലുണ്ടോ..
ഏയ് അതൊന്നും കാണലില്ല.. അയിനനൊന്നും വല്ല്യ. താല്പര്യല്ല്യ.. ആ. അവടെ കാണൽന്ടോ..
ആ ഇബടെപ്പന്ന് രാവിലെ മക്കളൊക്കെ എണീറ്റ്ക്ണു.
ഏ എല്ലാ തനിക്കിഷ്ടാണോ..
ആ ഞാന് ചെലത് കാണും..
ഏഹ്. ഇന്ക് അയിലൊന്നും വല്യ താല്പര്യല്യ..
ആഹ ഞാാനിങ്ങനെ എല്ലാരും കാണുമ്പോ.. അല്ലെങ്കില് ഒന്ന് രണ്ട് ടീമിന്റെ കാണൂട്ടോ..
ആ ഓരോരുത്തര്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ..
അതെ
ഉം
ഓരോ ഇഷ്ടങ്ങളാ എങ്ങനെ അല്ല ഇവിടെ കുറച്ച് റേഞ്ച് കുറവുള്ള സ്ഥലാണ്
ആ അല്ല താഴ്ന്ന പ്രദേശേക്കാരല്ലേ
അല്ലല്ല താഴ്ന്ന് ഉയർന്ന പ്രദേശം തന്നെയാണ് പക്ഷെ റേഞ്ചിന് ഒരു പ്രോബ്ലം ഉണ്ട്
ഏ അതെ അടുത്ത് എവിടെയെങ്കിലും തിന്റെ ടവർ ഉണ്ടാവൂലേക്കാരം
ആ ആ കുറച്ച് വിട്ട്ട്ടോക്കെ ടവർ ഉണ്ട് പക്ഷെ എന്താന്നറില്ല എന്നും ഇങ്ങനെ തന്നെയാണ് ഇപ്പ മഴ ആയതുകൊണ്ട് കൂടുതലും കിട്ടൂല
ആ
കൂടുതലാണ്
ആ അങ്ങനെയുണ്ട് ആ ഇസ്കൂൾ ണ്ട്ല്ലേ കുട്ട്യാൾക്
ആ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ട് ഒര് സി ബി എസ് ഇകാർക്ക് ഗവൺമെന്റ് സ്കൂളിനി ല്ലല്ലോ
ഗവർമെൻറിന് ഇല്ല ൻ്റെ മകൾക്കില്ല ആ ഉം കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു
ആഹ് ആഹ് സി ബി എ സി ആവുമ്പോ പിന്നെ എല്ലാ സാറ്റർഡേണ്ട് സെക്കൻഡ് സാറ്റർഡേ മാത്രം ഒഴിവള്ളൂ എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ
ഉം
ഒഴിവാണ് സാ
കാര്യായിട്ട് കാര്യായിട്ട് അവധി കിട്ടൂലലെ അങ്ങനെ ആകുമ്പോ
ഇല്ല അവധി കിട്ടൂല
ഉം ആ അവധി കിട്ടണ ദിവസം തന്നെ വല്ലാതെ നല്ലോം പഠിക്കാണ്ടാവും ചെയ്യും
അതെ ശരിക്ക്ണ്ടാവും
ആഹ്
ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ പിന്നെ അത്രക്കങ്ങട് പഠിക്കാല്ലെങ്കിലും ഇപ്പൊ പിന്നെ കുറ ചൊക്കെ കൂടുതലുണ്ട് ല്ലേ
ആഹ് ഇപ്പൊ നല്ലോണം കൊടുക്കുവേ വീട്ടിക്ക് പോയി വർക്ക്
ണ്ട് വർക്കുകൾ നല്ലോണം കൊടുക്കണണ്ട് എന്താറിയോ ഓൽക്ക് ഇങ്ങനെ ഡയറക് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനല്ലോ കൂടുതലും
ആഹ് ഇല്ല അതുകൊണ്ട് വർക്കുകള് നല്ലോണം കൊടുക്ക്ണ്ട് അങ്ങനെ ആഹ്
അട് കൊടുക്കണണ്ട്
ആഹ് അങ്ങനെ തനിയെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം യായിരുന്നു അതിലുള്ളത് തന്നെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ
അതെ അതന്നെ സി ബി എസ് ഇൽ എങ്ങനെ അറിയോ ഓൽ ഡയറക്ട് ആയിട്ട് പറഞ്ഞ് കൊടുക്കുണ് മാത്രം പഠിച്ച മതി ഇങ്ങനെ ക്വസ്റ്റൻ ആൻസർ വേർഡ് മീനിംഗ് ഒക്കെ അതെ പോലെ പഠി സമയ പക്ഷെ ഇപ്പൊ അതല്ല മോൻ ഇപ്പോ മറ്റേ സ്കൂളിന്ന് ഇതീക് മാറിയിട്ടെ ഇപ്പോ കുറേ ആക്ടിവിറ്റികളും അങ്ങനെ കണ്ടുപിടിചെഴുതാന് അങ്ങനെയൊക്കെ കൊടുക്കും
ആഹ് അതന്നെണ്ടാ കേരള സിലബസിൽ അങ്ങനെയള്ളതെ
ആഹ് ആഹ് ആഹ്
ഉം അത് പഠിക്ക ആഹ് പഠിക്കണെങ്കി ഇതന്നെ കുട്ടികളെ ബുദ്ധി ഉപയോഗിച്ചുകാണ്ട് എടുത്ത് എഴുതണം അതൊക്കെ പരീക്ഷയ്ക്ക് ആഹ് പരീക്ഷ
ഉം ഉം ഇ ഇനി ആ സിലബസ് പഠിച്ച അതിനോട് ഇങ് ടച്ചായി കിട്ടണം
ഉം അയ്ശരിയ
ഉം അതത് മറ്റേ സ്കൂളിൽ എന്താറിയോ അവര് പറഞ്ഞു കൊടുക്കണത് പറഞ്ഞ കൊടുക്കണത് പഠിക്ക അതന്നെ പഠിക്ക പിന്നെ അവരന്നെ ക്വസ്റ്റൻ പേപ്പർ തയ്യറാക്ക അപ്പോ അങ്ങനെ ആകുമ്പോ പ്രശ് ല്ല ഇവിടെ പിന്നെ അതല്ലല്ലോ
പഠിച്ചുണ്ടാക്കണങ്കില് പിന്നെ വീട്ടിന്ന് ചെയ്യാനൊരുപാട് വർക്ക് ക്കുളും കൊടുക്കുമ്പളേ
ആഹ് ആഹ് ശരിക്കങ്ങനെറിയോ എഴുതാൻ അറിയണ കുട്ടികൾക്ക് ഉണ്ടാക്കാംട്ടോ ല്ലെ
ഏഹ് ആ എയുദണയുന്ന താറിഞ്ഞ അവൾക്ക് ബുദ്ധിമുട്ടില്ല ഏതാ അറിഞ്ഞാ മതി പിന്നെ ബുദ്ധി കുറച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുനോൽക്കാണെന്നുണ്ടെങ്കിൽ തീരയും പ്രശ്നംല്ല
തീരിം പ്രശ്നല്ല
ആഏ ഓരോ വാക്കുകളൊതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ പിന്നെ സുഖല്ലേ അതാണ് ബേളും കാര്യങ്ങളും കുറച്ചൊക്കെ വാണം അല്ലാതോൽക് ബുദ്ധിമുട്ടന്നയ്‌കാരം
ഉം പ്രായോഗിക കഴിവ്വേണം
ആഹ് ഇപ്പൊ ഇനി അതന്നെ കേരള സിലബസിൽ അതാണോല് തെരഞ്ഞെടുക്കണേ കഴിവുള്ള മക്കളെ മുന്നോട്ട് വരുത്ത
അതെ
അതിനു വേണ്ടിയാണ് ഈ ഇത് വരുന്നത
ഉം ഉം പക്ഷെ കഴിഞ്ഞ വർഷം ഫുള്ള് എങ്ങനെ പറയാ ഏകദേശം എല്ലാ ചോയ്ക്കുണവർക്കൊക്കെ പ്ലസ് ആവും കിട്ടുക
ഉം ആഹ് ശരിയാ ഈ ആഹ് ഈപ്രാവശ്യൊക്ക ഇപ്രാവശ്യം നല്ല പരെനിന്ന് പറഞ്ഞേക്ക്ണ്ടേ
ആഹ് അതന്നെ ഫുൾ എ പ്ലസ് ഒരുപാട് കൊറഞ്ഞിക്കുണു കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ പകുതിയായി കൊറഞ്ഞിക്കുണു ഇപ്രാവശ്യം.
ആഹ് കഴിഞ്ഞ പ്രാവശ്യം ഇതാ ഫുൾ എ പ്ലസ് കിട്ടുമ്ന്ന് വിചാരിച്ച മക്കൾക്ക് പോലും ഫുൾ എ പ്ലസ് കിട്ടിണില്ലല്ലോ ഓൽക്ക് നാലോ ആറോ അങ്ങനെയൊക്കെ കാണുള്ളുവെ അതന്നെ ആഹ് ഒരു വിധം നല്ല പഠിക്കണ മക്കളാന്ന് ഞമ്മക്ക് തന്നെ കണ്ടാ അറിയല്ലോ
അതെ
ഉം അവർക്കന്നെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രക്കും പരള്ള പേപ്
അതെ ഉം ഇനിപ്പ പ്രാവശ്യം എന്താവുംന്ന് അറിയില്ലല്ലേ
എന്താണവോ ആഹ് അപ്പ ഓരോ കഴിഞ്ഞ പ്രാവശ്യം അയ് ഇങ്ങനെ കൊട്ത്തിട്ട് അയിന്റെ മുമ്പത്തെ ഓരോ പരീക്ഷ ഏഹ് പരീക്ഷയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ട് തന്നെ പറഞ്ഞീനി പറഞ്ഞിട്ടും അധികോന്നും കൊറച്ചിട്ടില്ല പക്ഷെ ഇപ്പത്തെ ഒന്നാം ക്ലാസ്സിലുള്ളെ ഏഹ് കേരള സിലബസില് ഇവരിങ്ങനെ കൊറേത് കൊടുത്തിപ്പ്ളെ ആഹ് ആഹ് കൊറേത് കൊറച്ച് കൊടുത്ത്ക്ക്ണോല്ലോ
ആഹ് ആഹ്
ന്നാ തന്നെ കൊറെ ബുക്സുകള് കൊറച്ച് കാണ്ട് ഇതാക്കിക്ക്ണ് പറഞ്ഞ് എന്നാലും
പക്ഷെ ന്നാലും നല്ലോ പഠിക്കണ കുട്ടികൾക്കൊന്നും കിട്ടിട്ടില്ല അധികോം
ആഹ് ചെലപ്പം കാണ കാണുമ്പോ നമ്മൾ വിചാരിച്ചു പടച്ചോനെ എങ്ങനെ ഈ മക്കളൊക്കെ പഠിക്ക ഓരോന്നും ഓരോ ഇതാണ് ഇപ്പം മഴ പെയ്ത് തൊടങ്ങ്ണ്ട്ട്ടോ
ആഹ് ആഹ് ആഹ് ഇബടെന്നപ്പ നിന്ന്ക്കാണ്
ഏഹ്
ഇപ്പവിടെ ഇന്നലെ രാത്രിക്കെ മഴന്നെണ് ഇന്ന് പെയ്യാണ് ആകന്നലെ തൊടങ്ങിട്ടോളൂട്ടോ ഇങ്ങനെ നിന്ന് പെയ്യല് ഇതുവരെ. എപ്പോഴെങ്കിലും പെയ്ത് പിന്നെ അങ്ങനെ പോകുവല്ലേ
ആഹ് ആഹ് എപ്പോഴെങ്കിലും പെയ്യണോണ്ടെ പുല്ല് നല്ലോ മൊളക്കക്ക്ണ്‌ണ്ട്
ആ ഉം ഇബടെ
ര ആഹ് രാവിലെ മുറ്റടിക്കുമ്പളെ ഭയങ്കര ബുദ്ധിമു ട്ടാ അത് പറിച്ചുണ്ടാക്കണം മനുഷ്യന്
അതെ ഇവിടെ പറീച്ചാലും കഴിയാത്ത പുല്ലാണ് അങ്ങനെ പറിച്ച കിട്ടാത്തൊരു സൈസ് പുല്ല്ണ്ടല്ലോ.
ആഹ് ആഹ് ആഹ് ചേലെ മണലിൽ മണളിൽ. മ മണല്ള്ള സ്ഥലത്തേ ആഹ് പറിച്ചാൻ കഴിയാത്ത പറേന്റെ ഭാഗത്തൊക്കെ ന്താണ്
ആഹ് ആഹ് ആഹ് ഉം ഉം ഇങ്ങനെ പടർന്ന് പിടിക്കണേ. കത്തിപ്പിടിച്ച ആഹ് ആഹ് വള്ളി പോലെ പക്ഷെ അത് പറിച്ച കിട്ടേയില്ല.
ആഹ് ശരിയാ അയിന്റെ മൂത്തശിന്റെ വീട്ടിലൊക്കെ ഓല മുറ്റത്തൊക്കെ നല്ലോണ്ണ് അങ്ങനെ. ക്ഷെ ഇന്റെ പോലെ വീട് നാട്ടില് തായെ വീട്ടിലാവുമ്പാ അങ്ങനെ ഇല്ല.
ആഹ് വേനൽക്കാലത്ത് മാത്രമേ അങ്ങനെ നിക്കോള്ളു.
ആഹ്.
എങ്ങനെ മുറ്റൊക്കെ വൃത്തീല് പുല്ലില്ലാതെ നി ക്കുള്ളു പിന്നെ മഴങ്ങ് ചാറിയാ തുടങ്ങി പിന്നെ ഫുള്ള് പുല്ലന്നേ ചെ ത്തിയാലും പിന്നെ ചെത്തുട്ടോ എടക്ക് പക്ഷെ നാലീസംകൊണ്ട് പിന്നെ ആ പുല്ല് അതേപോലെ ഉണ്ടാവും.
അങ്ങനെ കാണുമ്പോ വിചാരിച്ചു പാർപ്പില്ലാത്ത വീടാണ്ന്ന്.
അതെ
അല്ലേ കാണുന്നോലെ അതാവി
അഹ് കാണുന്നോല് അതാ വിചാരിക്കാ പൊറത്തേക്ക് നോക്കിയാലേ ഫുള്ള് പച്ചപ്പാണ്.
ആഹ് ഇവര് ഈ മുറ്റത്തേക്ക് ശ്രദ്ധിക്കലേ ഇല്ല വിചാരിച്ചു. ഓ അവർക്കറിയില്ലല്ലോ ഞമ്മൾ അത് ശ്രദ്ധിക്കണ്ടോ ഇല്ല്യേന്ന്.
ഉം അതന്നാണെ പുല്ല്ന്ന് പറഞ്ഞാലിവടെ ശെരിക്കും നല്ല പുല്ലാണിവടെ. കെ.
ആഹ് ഉച്ചക്കൊക്കെ എന്താണ്ടുക്കണ്
ഇന്നിപ്പ എന്താ നോക്കട്ടെ ചോറ് വെച്ചിട്ടുള്ളൂ മോൾക്ക് ചോറു കൊണ്ടോവാലോണ്ടെ
ഏഹ് എന്താ അപ്പപ്പോ ചോറും കു ഉപ്പേരിയോളൊക്കെ വേണ്ടിവരില്ലേ.
ആഹ് ആഹ് അല്ലെങ്കിൽ കിഴങ്ങു പൊരിക്കും അല്ലെങ്കിൽ വേറെ ചിക്കനോ അങ്ങനെ എന്തെങ്കിലു ഒക്കെ ഇണ്ടെങ്കി കൊണ്ടോവും. എങ്ങനെ ചെയ്യല്.
ഏഹ് ചിക്കന് ഒക്കെ കൊണ്ടോവാൻ പാടിണ്ട്.
ആഹ് കൊണ്ടാകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ശ് ന്നാലും. ഇടക്ക് കൊണ്ടോവും എന്നാ ഓക്കെ ട്ടൊ.
ആഹ് ഓക്കെ ഓക്കെ.